ആഹ് കേക്കാവോ
ആഹ് കേക്കാം കേക്കാം പിന്നെ സ്പോ സ്പോർട്സ് ഒകെ ഇഷ്ടാന്നോ?
ആ സ്പോർട്സ്ന് പറ്റിയ ഒരു സാഹചര്യം വീട്ടിൽ തന്നെ നടക്കുന്നുള്ളത കൊണ്ട്
ക കളി കാണാനൊക്കെ ഇഷ്ടമാണോ
ഇല്ല ഇല്ല ഇല്ല ഇ ല്ല അല്ല അങ്ങനെ എനിക്ക് ഈ സിനിമ കാണുക സ്പോർട്സ് കാണുക അങ്ങനെ ഒന്ന്
ഹാന്നാ ഹോബീസ്
ആഹ് അതായി ഹോബീസ്ന്ന് പറഞ് കഴിഞ്ഞാല് ഈ ഫോട്ടോഷോപ്പ് പഠിച്ച് അത് വർക്ക് ചെയ്യാൻ ഒരു നല്ല ഒരു ഇതായിരുന്നു ഒരു ഹോബി ആയിര്ന്നു അത് അപ്പൊ അത് പഠിച്ചു നല്ലപോലെ വർക്കിംഗ് ആയിട്ട് എടുത്തു ആ ഒരു മേഖലയിലോട്ട് കേറി പിന്നെ നല്ല ആ ന്നമ് ഞാനവിടെ സ്റ്റാഫായിട്ടാ നിക്കുന്നത് ഷോപ്പിട്ട് ചെയ്യാനുള്ളോരു നില നിൽപ്പില്ല
പാട്
ചെലവ് വരത്തില്ല പക്ഷെങ്കില് നമ്മള് അത് കൊണ്ടു പോണങ്കി നമുക്ക അതിന് ഏഹ് ഇപ്പൊ ഒരാള് നമ്മക്ക് നല്ല പോലെ കൂടെ നിക്കാൻ വേണം
മ് മ് മ്
നമ്മളെ ഇപ്പം മക്കളൊക്കെ ചെറുതായത് കൊണ്ട് ഇപ്പ അല്ലെങ്കി ഇൻക്കൊരു ആഹ് വേറെ ടെൻഷനും കാര്യങ്ങളും വേറെ പൊതുവെ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പല്ല ഇപ്പൊ ഒരാളുടെ ഒരിതില് നിക്കുമ്പോ മെയിനായിട്ട് നോക്കി പോകുമ്പോ അയ്ന്റെ താഴെ നിന്ന് നമുക്ക് ചെയ്ത് വിട്ടാ മതി
ആഹ് അമ്മക്ക് ടെൻഷനുംല്ല റിസ്കുല്ല
കൊറവ് വരുന്നുണ്ട്
ഉം ഫോട്ടോഷോപ്പ്ന്ന് പർഞാലേ സ്റ്റുഡിയോ പോലല്ലേ?
ആഹ് അത്ത്തന്നെ നമ്മള് വർക്കാളും കാര്യങ്ങളും ഏഹ് ഈ ങ്ങാ കല്യാണ ആൽബം പോലെയുള്ള ഫ്രെയിമുള് ചെയ്യ്ക
ഓഹോ ഹോ
ചെറിയ ചെറിയ മൊമന്റോകള് സ്കൂൾ വർക്കുകൾ വരുമ്പോം എ പ്ലസ് കിട്ടിയ പിള്ളാർക്കോക്കെ ഉള്ളെ ട്രോഫി മോമറ്റ്കളൊക്കെ പ്രിന്റ്യ്ത് അടിച്ച്‌ കൊടുക്ക ഡിസൈൻ ചെയ്യുക കല്യാണ ആൽബങ്ങളിലൊക്കെ ഫോട്ടോകളൊക്കെ വരുന്നില്ലേ
ഹാ ഹാ ഹാ
അതേപോലെന്നെ പിന്നെ ഈ വണ്ടിലൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റിക്കറുകൾ പോലുള്ളതൊക്കെ ഡിസൈൻ ചെയ്യുക.
പക്ഷെ അതൊക്കെ ഇപ്പ ഏ ഐ അങ്ങ് ചെയ്യത്തില്ലേ?
ആയിട്ടില്ലല്ലോ?
ആയില്ലല്ലേ ആഹ്
ഇവടെക്കെ അങ്ങനെല്ല മൊമന്റോകളൊക്കെന്ന് പർഞ്ഞ കഴിഞ്ഞാൽ ഇപ്പം ഒരു ക്ലാസ് വർക്ക് ചെയ്ത ഒരു മൊമെന്റോ എടുത്തിന്ന ആളിലേക്ക് സ്ഥലം മാറി പോകുന്ന ആൾക്കാർക്കൊക്കെ
ആഹ് ഹാ ഹാ
അങ്ങനൊക്കെ കൊടുക്കുന്ന ഒരുപാട് മൊമന്റുകളും ട്രോഫികളും ഇപ്പോ സ്കൂൾ പിള്ളേർക്ക് കലോത്സവങ്ങളിലൊക്കെ വരുന്ന പ്പൊ ഒരു അങ്ങനെക്കെ വരുന്ന ഈ ട്രോഫികളിലെല്ലാം സ്റ്റിക്കറ് അടിച്ച് ഒട്ടിക്കണെങ്കില് ഈ സ്റ്റിക്കറ്കൾക് ഡിസൈൻ ചെയ്യുന്നത് സ്കൂളിന്റെ പേരൊക്കെ വെച്ചിട്ടായിരിക്കുല്ലോ
ഓ ആഹ് അതൊക്കെ നിങ്ങളാണ് ചെയ്യെണ്ടത്
ആഹ് അതൊക്കെ നമ്മളാണ് ചെയ്യ്ണത് പിന്നെ മെഡലുകള് മെഡൽല്ലേ മേ ക് വെരുന്ന് സ്റ്റിക്കറോട്ടിചെല്ലേ വെര്ന്നേ ആസ്റ്റിക്കറുകളോക്കെ നമ്മള് ചെയ് മെഡല് ചെയ്ത് റിബൺ കെട്ടി നമ്മള് കൊടുക്കും
ഓഹ് അതാണ് ചെറുപ്പത്തിലെ ഇൻട്രസ്റ്റ് അതാണ്ല്ലേ
ആഹ് ചെറുപ്പത്തില് തന്നെ അവ ഒരു മൈന്റ് ആഹ് ഒരു ഡിസൈൻ ചെയ്ത് വർക്ക് ചെയ്യാന്നുള്ള ഒരു അങ്ങനെ ഒരു ഇതാ അങ്ങനെ അങ്ങ് ആയി ആഹ് അതിനോട് നല്ലൊരു ഇതായി
അപ്പോഴേ അത് പിന്നെ നമ്മള് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്തോ പഠിച്ചെ?
ഞാ ഞാൻ കൊമേഴ്സ് ആയിര്ന്നു കൊമേഴ്സ് എട്ത്തിട്ട് അത് വീട്ടിലെ ഒരുത് കൊമേഴ്സ് അക്കൗണ്ടിംഗ് എനിക്ക് കോഴപ്പല്ലായിരുന്നു ഞാനത് ബാലൻസ് ആയിട്ട് പോവുന്നുണ്ടായിരുന്നു
ആഹ്
എങ്കിലും അതിനും ഒരുപടി ഉയരത്തിലാ എനിക്ക് ഫോട്ടോഷോപ്പിന്റെ ചിന്താ എനിക്ക് വന്ന ഇഷ്ടപ്പെട്ടത്
ഓഹോ ഹോ
ആഹ് അങ്ങനെ പിന്നെ ചെറിയ കുക്കിംഗുകള് ചെയ്യുന്ന വീഡിയോകളൊക്കെ എടുത്ത് യൂട്യൂബിലും മാ ഫേസ്ബുക്കിലൊക്കെ ഇടും
ആഹ
അങ്ങനെയൊക്കെ പോവും അങ്ങനെയൊക്കെ ചെയ്യും ഷൂട്ട് അതും ഈ ഫോട്ടോഷോപ്പ് വീഡിയോ എഡി ഈ കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു രീതിയിൽ വരുന്നോണ്ട്
ആഹ് അതിന്റെ കൂടങ്ങ് പോവായിര്ന്ന്
ആഹ് ചെറുതായിട്ടൊക്കെ ചെയ്യും പിന്നി ഇവര് പിള്ളേർ അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മക്ക് ഈ പറയുന്ന പോലെ വലുതായിട്ടൊന്നും പിടിച്ചെടുത്ത് വെക്കാൻ പറ്റത്തില്ല എന്നാലും മാങ്ങാ സീസൺ വരുമ്പം ഉപ്പും മുളക് ഇട്ട് വെക്കുന്നതും അതു ഇതു ഒക്കെ ചെറുതായിട്ട് ചെറുതായിട്ടുള്ളതൊക്കെ വെക്കും
ഓഹ്
ആഹ് പിന്നെ പറമ്പിലൊക്കെ പോകുമ്പോ പപ്പാടെ കൃഷികളൊക്കെ കാണുമ്പോ അതൊക്കെ ചെറുതായിട്ട്ന്നല്ലോ ആഹ് വാഴ കൂമ്പയിലിരിക്ക്‌ന്ന അണ്ണാനയോ അങ്ങനെയൊക്കെള്ള ചെറിയ വീഡിയോകളൊക്കെ
ഓഹ് അങ്ങനത്തെ വീടുകളൊക്കെ എടുക്കും അല്ലേ
ആഹ് ചെറുതായിട്ടൊക്കെ എടുക്കും
ആഹ്
ഉം അങ്ങനെയൊക്കെ ആദ്യം ആദ്യ ആദ്യ അത് ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ കണ്ടെങ്ങനെ നോക്കിയൊക്കെ ആഹ് ഒക്കെ ചെയ്യാൻ പറ്റുംന്നുള്ള ഒര് ഇതൊക്കെ വന്ന് ചെറുതലെ തൊട്ടേ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണം ചെയ്യണംന്ന് അതൊക്കെയായിര്ന്ന് ഒരി ഇഷ്ടം
ഓഹ് അതിനോടായിര്ന്ന് ഇൻട്രസ്റ്റ് ആഹ്
ഇപ്പോ ഇവിടെ നടുക്കത്തെ കൊച്ചിനും അങ്ങനെ തന്നെയ ഇവിടെ ഇപ്പഴത്തെ ഇഷ്ടം നമ്മൾ പരിഗണിക്കിന്നില്ല എഹ് എന്നാലും അവക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഉം ഷെയറയ്യണംന്നും പറഞ്ഞൊണ്ട് ചെറിയൊരു ചെമ്പരത്തി എലയും പൂവൊക്കെ ആയിട്ടിരുന്നിട്ട്
ആഹ് ആഹ് ആഹ് ആഹ്
പണിയും അങ്ങനെ പറയും അത് ചെമ്പരത്തി പൂ വെച്ച് കല്ലേൽ ഒരച്ച് കഴിഞ്ഞ് കോർ ച്ച് നേരം കഴിയുമ്പം പ വേറെ കളറാവുന്നൊക്കെ അവര് കണ്ടുപിടിക്കിയും ആഹ് യെസ് അത് നല്ല പോലെ സെർച്ചെയ്ത് കണ്ടുപിടിക്കി യും അന്നിട്ട് അത് ചെറിയൊരു ഫോണിന്റെ കവറോക്കെ എടുത്തൊണ്ടും ഫോൺ കൊടുക്കത്തില്ലല്ലോ ഫോണിന്റെ കവറൊക്കെ എടുത്തൊണ്ട് പോയിട്ട് വീഡിയോ പിടിക്കിന്ന പോലെ ഒരു കമ്പേൽ വെച്ച് റബ്ബർ വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും സോ ന്നാ രണ്ടാമാത്തവള്
ആഹ് അല്ല ന്നാലും കുഞ്ഞല്ലേ അവൾ നാല് വയസ്
ആഹ് ആഹ് അതെ അതെ അതെ പക്ഷെ മൂത്തത് പിന്നെ നിക്കിയാൻ പറഞ്ഞ പോലും നിക്കത്തില്ല ആ വീഡിയോ പിടിക്കാൻ
ആഹ് ഇല്ലല്ലേ ഉം ആഹ് കുഞ്ഞല്ലേ ഓഹ് അപ്പഴ അങ്ങനെ അതാണ് എന്റെ നിങ്ങളടെ ഫാഷൻ അതാണ്
ആഹ് അതിലോട്ട് ഒര് ചെറിയ ഇത് വന്നങ്ങനെങ്ങ് ചെയ്യുന്നു പിന്നെ കേക്ക്‌ ഉണ്ടാ ക്കാനറിയാം കേക്ക് ഉണ്ടാക്കും ബേക്ക് ചെയ്യും കേക്ക് ഉണ്ടാക്കും ഓർഡർ കിട്ടിയ ലൈസൻസുണ്ട്
ആഹ് ഓർഡർ കിട്ടിയ ചെയ്തു കൊടുക്കും
ചെയ്ത് കൊടുക്കും എല്ലാ തലതിരിഞ്ഞ പരിവാടി ഒണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ഒള്ളു ന്ന്ള്ളൂ
അത് സമയം ഇല്ലല്ലേ അല്ല വലുതായിട്ട് ചെയോ ബർത്ത്ഡേ ബർത്ത്ഡേ കേക്ക് ഒക്കെ ചെയ്യോ
ആഹ് ബെർത്ത്ഡേ കേക്ക് മാത്രം ചെയ്യും ബെർത്ത്ഡേ വെഡിങ് ആഹ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യും
ആഹ് മെക്കി മേക്കിങ്ങിന്റെ എല്ലാ സാധനവും എല്ലാം ഉണ്ടല്ലേ
ആഹ് ഉണ്ട് ഉണ്ട്
ഉം
വലിയതായിട്ട് ഓളം ആയിട്ടൊന്നും ഇല്ലെങ്കിലും ചെയ്തു കൊടുക്കും ഒരു കിലോ കേക്ക് ആയ നമുക്കിപ്പോ അടുത്തൊക്കെ പറയുവാണെങ്കിൽ അടുത്തുള്ളവരൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കിലോ കേക്ക് അല്ലെങ്കി അര കിലോടെ കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചെയ്ത് കൊടുക്കും
ഓ ആ ഡിമാൻ്റ് വന്ന ചെയ്ത് കൊടുക്കും അന്നേരം അതിൻന്റെ മുകളിലൊക്കെ എഴുതുന്നത് നിങ്ങളല്ലേ
ആ ഡിസൈൻ ചെയ്തു കൊടുക്കാം ആ ഈ ഡിസൈന്റെ ഒരു ഭാഗം ആയത് കൊണ്ട് നമുക്ക് അതൊക്കെ പെട്ടെന്ന് വരും
ആ ഹാ ഹാ
ഇതെല്ലാം ഒരേ വർക്കിങ്ങ് ആയത് കൊണ്ട് നമുക്കത് പെട്ട ട്ടന്ന് അതിന്റെ ഒരു ഐഡിയ വരും അതാ ഒരു ഡിസൈൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പല പരിപാടി നടക്കും
ആ അതന്നെ
അതുപോലെ മൈലാഞ്ചി ഇടാനാണേലും
ഓ ഓ
ഉം അങ്ങനെ ഒത്തിരി ആ ഒരു ഡിസൈൻ ചെയ്യാന്ന് പറയുമ്പോ നമുക്ക് ആ ഒരു ഡിസൈനിങ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കണക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കണക്കിലും നമുക്ക് അറിയാല്ലോ
ഓ ഹോ ഹോ ആ അതന്നെ
ഈ ഒരു സൈഡ് അതിനക്കത് ഉണ്ടെങ്കി നമുക്ക് ഏന്ത് ഒരു മേഖലകളിലും പല കാര്യത്തിൽ നമുക്ക് ചെയ്യാം
ആ അന്നേര ഇനി കുഞ്ഞുങ്ങളൊക്കെ വലുത് ആവുമ്പോ ഒരു ഷോപ്പൊക്കെ സ്വന്തമായിട്ട് ഇടാനാ
അതെ ഇപ്പൊ ഒരു കേക്കിന്റെ കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരു ആ ഹോംമെയ്ഡ് കേക്ക് എന്ന് പറഞ്ഞോണ്ട് ഒരു സെൻ്റർ ആയിട്ട് തുടങ്ങി എന്ന് പറഞ്ഞാലും നമുക്കിവിടെ അടുത്തെല്ലാം ബേക്കറിക്ക് കൊടുക്കാൻ ഫുഡ് ലൈസൻസ് ഉണ്ട് ഉള്ളതാ കൊടുക്കാം ആറ് മാസം കൂടുമ്പോ ഞൻ ആറുമാം കൂടുമ്പോൾ പുതുക്കി വിടും
ഓ അത് അങ്ങനെ നമ്മള് പഞ്ചായത് പഞ്ചായത്തിൻ്റെ ആ അക്ഷയ വഴി ആഹ
ഞാനും ഇവിടെ നമുക്ക് ഇവിടെ അല്ലാതെ പ്രൈവറ്റ് ആയിട്ട ഇപ്പൊ പൈസ കൊടുത്താലും നമുക്ക് അങ്ങനെ പോയി നിന്ന ഇപ്പൊ ഞാനും ഈ ഇവിടെ ജോലിക്ക് പോകുന്നുള്ളതോണ്ട് വലിയ മെനക്കെട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇപ്പൊ ആഹ് അയച്ച കൊടുത്തിട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താല് അവര് പുതുക്കി വിട്ടോളു
ഓ ഹോ ഹോ
ഉം അങ്ങനെയൊക്കെ കേക്കിന്റെ വലിയ പണി ഇപ്പം ചെയ്യുന്നത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നില്ലാത്തതോണ്ട് നമ്മൾപുതുക്കി കൂടെ വിടുന്നതായിപ്പോ നാളെ ഒരു സമയത്ത് ചെയ്യണംന്ന് തോന്നിയ ചെയ്യാാലോ
ആഹ
ആ ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എല്ലാംകൂടെ കൂട്ടിയും കുഴഞ്ഞും അവതിയില് പരു പറ്റി പോകുന്നു അതിന്റെ ടയില് മൂന്ന് ഡെലിവറിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഇങ്ങനെ ടച്ച് മാറിപ്പോയി പിള്ളേരെ നമ്മളെ പെരക്കകത്ത് വരുമ്പം ആ പെർക്കത്ത് നമ്മള് അവരിങ്ങനെ ഓടി നടക്കുമ്പോ അവരുടെ ശ്രദ്ധകൾ വരുമ്പോ നമുക്ക് ഒത്തിരി മൈൻഡ് വ്യ ത്യാസം വരള്ളൂ
ആ വീട്ടിലും പിന്നിതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അല്ലേ
എങ്ങനെ
വീട്ടിലേ വീട്ടിലേ ആഹ് അല്ല നിങ്ങള് താമസിക്കുന്ന വീട്ടില് തന്നെ അയില് ഷോപ്പൊന്നും ഇടാൻ പറ്റത്തില്ലല്ലേ
ആഹ് അല്ല അങ്ങനെ നമുക്ക് പറ്റത്തില്ല ആഹ് അങ്ങനെ പറ്റത്തില്ല.
ആഹ്
ഉം കേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കുമ്പൊ ഓഡർ പിടിച്ച് ചെയ്യാ.
ആഹഹാഹ
അപ്പൊ ഞാൻ അതിന്റെയൊരു ഏഹ് ഊറ്റവായിട്ട് നിക്കുവാണെങ്കി ഓഡറുകൾ കിട്ടും നമുക്കിപ്പൊരു കേക്ക് ചെയ്ത് കൊടുത്ത് കയിഞ്ഞാൻ ഒരുകിലോടൊരു കേക്ക് ആ ഒരു കേക്കിന്റെ സെറ്റില് നമുക്ക് അഞ്ച് കേക്ക്ണ്ടാക്കാം.
ഉം
ഒരു ഒരു കിലോടൊരു കേക്കില് നമുക്ക് പത്ത് എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപന്ന് പറഞ്ഞാലും ഒരു ഇരുന്നൂറ് രൂപ നഷ്ടംവന്നാലും നാന്നൂറ് രൂപ നമുക്ക് ഡെയിലി കിട്ടും
ആഹ് ഒരു കിലോ കേക്കിനകത്ത്
ആഹ് ഒരു കേക്കിനകത്ത്
ഉം
അപ്പങ്ങനെ ചെയ്യാ ഇതെടുക്കാം ഓഡർ പിടിച്ചു ചെയ്യാന്ന്ണ്ടേപ്പം നമുക്ക് ബേക്കറികളിൽ ക്കാനുള്ള ലൈസൻസുള്ളോണ്ട് നമുക്ക് പോകും പക്ഷെ അത് നമുക്ക് ഈ പിള്ളേരും കാര്യങ്ങളൊക്കെ വരുമ്പം നമു ക്കത് ഭയങ്കരൊര് ബുദ്ധിമുട്ടാ അത് വീട്ടി ചെയ്യാൻ.
ആഹ് ജോലിയും ചെയ്തിട്ട് പിന്നെ വന്ന് വീട്ടിലെ ജോലിയും ചെയ്യണം.
ആഹ് ആണാണ് പക്ഷെ നമ്മള് ജോലിക്ക് പോയ്ക്കോണ്ടിരിക്കുന്നത് വിട്ടു പിടിച്ചാ അതെയതെയതെ
ആഹ്
ആഹ് ഈ വീട്ടില് ഈ വീട്ടില് നമ്മളിരുന്ന് ഇത് തന്നെ ചെയ്യാനും മാത്ര ഉള്ളൊരു ഇതാണിര്ന്നെങ്കിൽ എന്റെ പിള്ളേരെല്ലാരും സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുവാണെങ്കി എനിക്കങ്ങനെ
ആഹ് ഓക്കെയോക്കേ ഉം
അതുവരെ നമുക്കിപ്പൊ ഷോപ്പിലെ വിട്ട്കഴിഞ്ഞാണ്ട് അതും ഇല്ല
ആഹ് സത്യവാ ആഹ് ഇതാകുമ്പൊ ഒര് മന്ത്ലി ഇൻകം കിട്ടുന്ന അല്ലേ.
ആഹ് മന്തിലി ഇൻകവും കിട്ടും ഇനിയിപ്പം പത്തോ നാനൂറിന്റെ ഒരു കേക്കിന്റോഡർ കിട്ടിയാലും നമു ക്കാ ഒരു നാനൂറാണെലും നമുക്ക് അത് കൊഴപ്പവില്ല.
ആഹാഹാഹാ
ഉം എടേലെടേല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ കേക്ക് ഈരണ്ട് കേക്ക് ഇപ്പമാസം ചെലപ്പൊ ഒരഞ്ച് കേക്ക്വെച്ച് ചെയ്ത് പോവും
ഓഹ് നമ്മളൊക്കെ ഞാനൊക്കെ വീട്ടില് പ്ലം കേക്കുണ്ടാക്കും. അത് ന്ന് ഇഡലികുട്ടത്തിനകത്ത്
ആഹ് ആഹ് ആഹ് ആഹ് ഞാനൊക്കെ അങ്ങനെയാ തൊടങ്ങിയത് ജസ്റ്റ് ചെയ്ത് തൊടങ്ങിയതാ കു ക്കർനകത്ത് ചെയ്ത് നോക്കുവായിരുന്നു
ആഹ്
അങ്ങനെ ഓൺലൈൻ ക്ലാസ് പഠിച്ചു.
ഓഹോ ഹോ ഹോ
അങ്ങനെ ചെയ്ത് ഏഹ് നമ്മള് ശെ ശെരിയായീന്ന് തോന്നി പിന്നെ ഏഹ് എന്റെ കൊർച്ചു കെട്ടിയൊന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ക്കെ അർഞ്ഞിട്ട് ചുമ്മാതൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തു.
ഓഹ് ഓഹ് ഓഹ്
അങ്ങനെ ഇപ്പൊ ഞാനിപ്പൊരഞ്ച് വർഷമായി ഇതു ഇങ്ങനെ പയ്യെ ചെയ്ത് എടുത്ത് വീട്ടിൽ പിള്ളേർതിൽ ഉണ്ടാക്കി വീട്ടിൽ ചുമ്മാ ചെയ്തു അല്ലെ ഒര് ഫംഗ്ഷൻ വരുമ്പോ എടുത്തു അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്ത്
ആഹ് ആഹ് നമ്മള് ആദ്യൊക്കെ ഉണ്ടാക്കുമ്പോ അത്രം പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല പിന്നെ ഇപ്പഴും ഇപ്പോഴൊക്കെ എന്തെലുമൊക്കെ ഉണ്ടാക്കിയാ കുറച്ചൂടെ പെർഫെക്റ്റ് ആയി എന്നുള്ള രീതിക്ക്
ആഹ് നമ്മ എനിക്ക് സാധനങ്ങളൊക്കെ ഈ പറയുന്ന പോലെ കുക്കറിലൊക്കെ വെച്ച് ചെയ്യുമ്പോ അതിന്റേതായ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ
ആഹ്
പിന്നീട് ഞാൻ ഓവൻ മേടിച്ചു പിന്നെ ഷെയ്പ് ചെയ്യാൻ നമുക്ക് ക്രീമൊക്കെ ആണെങ്കിലും ഷെ ചെയ്തെടുക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം പിന്നെ ചെറിയ ചെറിയ ചോക്ലേറ്റ് പോലുള്ളത് ചെറിപ്പഴം വെച്ച് ചെയ്യാൻ പോവോ നമ്മള് ഏഹ് കവറിനകത്ത് മൈലാഞ്ചി ഡിസൈൻ ഇടുന്നന്ന് പറയുന്ന പോലെ പിന്നെ നമുക്ക് ചെറിയ നിപ്പുകളൊക്കെ കിട്ടും പല ഡിസൈനിന്റെ
ആഹ് ആഹ് ആഹ് ആഹ്
ക്രീം വെക്കാൻ വേണ്ടിയിട്ടുള്ളേ
ആഹ് ഓ
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ട്രിക്കോട് കൂടി ഐഡിയകളോട് കൂടി മനസ്സിലാക്കി നമ്മൾ സ്വന്തമായിട്ട് ചെ ഇതി തന്നെ എടുക്കാനല്ലേ അല്ലെ നമ്മളാർക്കും കൊടുക്കുന്നില്ലല്ലോന്നുള്ള ഒരു മൈൻഡിലങ്ങ് അങ്ങ് തന്റേടത്തോടങ്ങ് ചെയ്തു
ആഹ് പിന്നെ ഓരോരുത്തർക്ക് ചെയ്ത് കൊടുത്ത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും അല്ലെ ആദ്യം
കൊടുത്തു ഞാന് വെക്കുവാണേ വിളിക്കാവേ
ഓ ശെരി ശെരി